പൈൻ ടിഷ്യൂ തന്നെ ആരിക്കും ആ ഹലോ
ചെക്ക്
ആഹ് പ്പ് ഗെ കണ്ട്
ആണോ
ആഹ്
ആഹ് കുറച്ച് ഒന്ന് ബ്ലറർ ഉണ്ടായിരുന്നു
അതേ അങ്ങനെ ഉണ്ടേച്ചാൽ പറയീ ട്ടോ അപ്പോ ഇങ്ങനെ നീങ്ങി മാർ ഇവിടെ നല്ല റേഞ്ചിന്റെ ഇത്ണ്ട് ഞാൻ പറഞി പാടത്തിന്റെ സൈടാണ് ഒരു ഗ്രാമപ്രദേശാ-
ഓ ഓ ഓ ആ ഒരു ഒരു സെക്കൻഡ്സ് സംസാരിച്ചോണ്ടിരുന്നപ്പോ റേഞ്ച ഇഷു ഇങ്ങനെ വന്നോ അപ്പ കട്ടായി അത് പറയാൻ വരുമ്പോഴതി എത്തിക്കും കട്ടായി
അതെ അവിടെ എങ്ങനെ പ്രളയൊക്കെ ഉണ്ടായിണ്ടോ
ഇവിടെ ഇല്ലാ നമ്മൾ വെള്ളമൊന്നും കേറിയില്ല തൊട്ടിപ്പുറത്ത് കുറച്ച് കായലുണ്ട് ഇപ്പൊ മഴ പെയ്താലും നമുക്ക് ഇവിടെ വെള്ളം കട്ടതില്ല കുറച്ച് പൊങ്ങി നൽിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഒഴുകികാ എറങ്ങിക്കോളൂ
അതേ കായൽ ഇവിടെടത്തേക്കൊക്കെ പോവാറുണ്ടോ
പോവും പോവാറുണ്ട് ആ നമ്മുടെ- ട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുമ്പോ പോവാറുണ്ട് അവർക്ക് ഇപ്പൊ ഒരു അത്ഭുത ആണല്ലോ
ആ അതെ എനിക്കിങ്ങെ പറയുമ്പോഴ ഇങ്ങനെ ഓർമ്മ വര ഞങ്ങൾക്ക അത അത്ഭുതമാണ്
ആണോ ഈ കാ പോയിട്ട- മീൻ പിടിക്കും
ആ ആ
ആർ ഇവിടെ ചേട്ടനുംഞ്ഞഞാനൊക്കെ
കുളിക്കാൻ കുളിക്കാന ഇറങ്ങാതില്ല ആ നീന്താനൊക്കെ ഇറങ്ങും ബോയ്സ് ഒക്കെ ഇറങ്ങും നമ്മള് ഗേൾസൊന്നും ഇറങ്ങതില്ല പിന്നെ ഇവിടെക്കെ മറ്റേ കക്ക വാ രലും അങ്ങനൊക്കെ-
ആഹ കായലിലാവുമ്പോൾ കക്ക ഇങ്ങനെ വരോലോ ലെ
അത് അവിടുന്ന് ഇങ്ങനെ ഒരു ബോട്ടിലിങ്ങനെ ഹോണടിക്ക ബോട്ടിലല്ലേ വള്ളത്തില് അപ്പൊ ഇവിടുന്ന് വേളിന്നുള്ളവര് താഴെ പോയി വേടിക്കും തോടോ അപ്പൊ നമ്മള് വീട്ടിൽ കൊണ്ടുന്ന്
ആ അതെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടോക്കെ വണ്ടീയില് മീനായിട്ട് വരിയ ചെയ്യേ അപ്പൊ ആ അവിടെന്ന്ങ്ങനെ വങ്ങാ ഞാൻ എങ്ങനെ പറഞ്ഞ് മീന്ന് കരുണ്ട് ഇപ്പ വാങ്ങാ പോവാണ് അപ്പ റോട്ട് കൂടെങ്ങനെ അതെ അവിടെ വള്ളത്തില വരിക നല്ല മീൻ കിട്ടും പിടിച്ച മീൻ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ അവരങ്ങനെ പിടിച്ചിട്ട് ആയില്ലങ്ങന്നെ വരിയാണോ-
പ്പ കൈയീന്ന് വാരിട്ട് ഇവിട വന്ന് കൊടുത്തിട്ട് അങ്ങ് പോവും പക്ഷെ ഇത് വീട്ടിലോട്ട് കൊണ്ട് കേറ്റില്ലേ ഇത് പിന്ന വള്ളത്തിന്ന് വാങ്ങി വേറെ കൊണ്ട് വെച്ചു ഇത് അതൊന്നു ചെയ് തില്ല കൈലിന്നും നിന്ന് വാരിട്ട് ഫുള്ള് കംപ്ലീറ്റായി കഴിയുമ്പോ അവര് ആ ഒരു ഏഴ് എട്ട് മണി ഏഴ് മണിക്ക ആറ് ഏഴ് മണിയാവുമ്പോ അവര് വെളുപ്പിനെ വരും ഒരു മൂന്ന് തുടങ്ങും
ആ അല്ല അത് നല്ലൊരു ഇതാണ് കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാലോ രണ്ട് ദിവസം പഴകിയാതോന്നും കഴി ക്കെണ്ടേല്ലോ
വാരിട്ട് ഒരു ആറരേ എ ആ അഞ്ചര ആറ മണി ഏഴു മണിയൊക്ക ആകുള്ളില്ല് അവിടൊന്നു ഹോൺ അടിക്കും ഇവിടെ വേണ്ടവര് താഴോട്ട് ചെന്നിട്ട് മേടിക്കും അന്നാ കോണ്ടിറ്റി ഉണ്ട് കക്കിയില്ലേ തോടുള്ള
ആ കക്കയേണ് പറയണത് മീന ഉണ്ടല്ലേ
മീനും ഉണ്ട് ഇത് കൂടുതലും കക്കയാണ് ഇങ്ങനെ കൊടുക്കുന്നത് പക്ഷെ ഞാൻ ഏ
പണില്ലേ
ആ അതാണ് പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഈ കക്കയും കഴിച്ച ച്ചിട്ടുണ്ട് നമ്മള് ചന്തേന്ന് വേടിക്കുന്ന കക്കയും കഴിച്ചിട്ടുണ്ട് രണ്ടും നല്ല ടേസ് റ്റ് വെത്യാസ ഉണ്ട്
അതേ ഏതാ കൂട്തൽ ടേസ്റ്റ്
ഇവ്ടെ നീ വേടിക്ക്ന്നത് ആ ഇവ്ട്ന്ന് നീ ന്നാണ് ടേസ് റ്റ് ജാദ്യമേ ഇതൊരു കാ കായൽ കക്കാന്ന് പറിമ്പോ ഒര് കറ്പ്പ് കളറാണല്ലോ രണ്ട് ടൈപ്പ് കക്കിയുണ്ട് വൈറ്റാ ഒരു എല്ലോയും വര്ന്നതുണ്ടുക് പിന്നൊന്ന് ബ്ലാക്കും ഒരു ഹാപ്പി പ്പൊടിയും വര്ന്നതുണ്ട് കായൽൽ കൂട്തലും ടേപ്പ് കക്കയാണ് അത്ര കറുപ്പല്ല കൊറച്ച് ചാരക്കളർ പോല്ത്തെ
അതെ
പിന്നെ ഞങ്ങടെ വീട്ടിലൊക്കെ നിക്കുമ്പോൾ ഇത് കടെന്ന് നമുക്ക് കിട്ടുമ്പോ ഒരു ചവർ കണക്കാണ് ഒരു ടേസ്റ്റ് റ്റുംതോന്നില്ല പറ്റൊ ക്ഷീ ഇപ്പറത്തെ അപ്പുറത്തെ ഞാ പറഞ്ഞില്ല നെബർ അപ്പൊ ഞാൻ മാത്രം ഒരു ദിവസം ഉണ്ടായിരുന്നപ്പ അവര് മേടിച്ചിട്ട് ഇതേപോലെ ഉണ്ടാ- എനിക്കൊരു പാത്രത്തിലിങ്ങനെ തന്ന് അയ്യോ അത് ത്ര കൂടിയാണ് ഞാൻ ചോറ് കഴിച്ചേ ഭയ് ങ്കര ടേസ്
ആ എനിക്കു അതെ കക്കടെ അ ചാറൊക്കെ ഉണ്ടല്ലോ. കല്ലുമ്മക്കായ അച്ചാർ. അത് നല്ല ഇഷ് ട്ടാ... അല്ലാടെ കക്ക അങ്ങനെയായിട്ട് കഴിക്കു ലേ ക്കയിന്റെ ഒരു ദാ ചെറുപ്പത്തിൽ ഇവിടെ ഇതുപോലെ പുഴയിൽ ഉണ്ടായിർന്നേ ഒരു കക്കേ അങ്ങനെ കാ ങ്ങനെ നേരെ ആക്ണത് കണ്ടിട്ടേ ഇക്ക് ഇഷ്ടല്ലാണ്ടായി പിന്നെ കഴിക്കണ്ടായതാ. ഫസ്റ്റ് പുഴുങ്ങാ ചെയ്യാ തോന്നുണൂ ലേ..
ആഹ് പുഴുങ്ങും. അങ്ങനെ അപ്പ അത് കൊള്ളാം തോന്നീട്ട് ഞാൻ പറഞ്ഞ് അങ്ങനാണെങ്കിൽ ചേച്ചി ഇനി അടുത്ത പ്രാവശ്യം പോവുമ്പോ എനിക്കും കൂടി അമ്പത് രൂപക്ക് മേടിച്ച് താ ന്ന്. അങ്ങനെ ഞാൻ വീട്ട്ൽ എനി എനിക്കാണെങ്കിൽ അമ്പത് രൂപക്ക് വേടിച്ചിട്ട് മൂന്ന് ഒരു മൂന്ന് ദിവസം എടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു
ആ
വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കയാണെങ്കിൽ ഒരു നേര രം പോലും എടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവില്ല
ആഹ അത് ഇങ്ങനെ കായലിൽ പിടിച്ചോണ്ട് കാരണമാവും അവര് അങ്ങനെ റേ
ആ തോടോട കൂടി ആയതുകൊണ്ട് ണ്ട് ആ റേറ്റിന് ഭയങ്കര അഥവാ ഇവിടെള്ള എല്ലാരും മേടിക്കും കേട്ടോ
ആഹ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടോ കായലിന്റെ അടുത്ത് ത്തക്കെ
കായലിന്റെ അടുത്ത് ഇല്ലില്ല അങ്ങനത്തെ ഷൂട്ടിങ്ങകൾ ഇല്ല പിന്നെ നമ്മുടെ കല്യാണ ഷൂട്ടിങ്ങിനൊക്കെ വരാറുണ്ട് ആൾക്കാര്
അതെ അല്ല കൊറേ സിനിമകൾ അങ്ങനെ ഒക്കെ കായലിന്റെ അടുത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ക
ആ അങ്ങനെ ഇങ്ങോട്ട് ഇല്ല തൊട്ടിപ്പുറത്ത് റിസോർട്ട് ഉണ്ട് ഒരു രണ്ട് റിസോ അപ്പുറത്ത്
ആഹ
പോവാറുണ്ട് ഷൂട്ടിംങാകാര്
അതെ ആഹ സിനിമ നടന്മാരെ സിനിമാ നടിന്മാരെ സാരല്ലാം കണ്ടിട്ടുണ്ടോ നേരിട്ടിട്ട്
ആ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഹാർബർ ഇവിടെ അടുത്തണ്ട് അവിടെ മോഹൻലാലിന്റെ അത് നമ്മുടെ ആസിഫ് അലി അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മ് ഫഹദ് ഫാസിൽ ചില്
ആഹ അതെന്താണ് അവിടെ മനസിലായില്ല
ഹാർബർ ബീച്ച് ആ ഹാർബർ അറിയില്ലേ മീൻ ഫിഷ് ഒക്കെ ബോട്ട് ഒക്കെ ബോട്ട് ഒക്കെ അടുക്കുന്ന സ്ഥലം
അതെ അറിയാ ട്ടോ
ആണോ ബോട്ടും വള്ളങ്ങളൊക്കെ ഇവിടങ്ങളിൽ കൊറച്ച് സ്ഥലങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ വിഴിഞ്ഞ ഹാർബറ് നീണ്ടകര ഹാർബറ് ഇവിടങ്ങളിലൊക്കെയാണ് ഫ്രഷ് മീൻ ങ്ങള് വരുന്നത് ഈ വാടി ഇങ്ങനൊക്കെ ഉള്ള സ്ഥലങ്ങളില് ഫ്രഷ് മീനാ ചേല ആൾക്കാര് പറയാറില്ലേ ഇങ്ങനെ ഫ്രഷ്മീൻ കിട്ടി തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥ ലങ്ങളിൽന്നൊക്ക അതുപോലെ ആ ഇവിടങ്ങളില് ആയിരിക്കും മീനുട്ടോ ഓ
വരുന്നോ
ഇവിടെ ഇവിടെ ഇവിടങ്ങളിലൊക്കെ വന്നിട്ട് മീൻ കഴിക്കും ആൾക്കാര് എന്ന് വെച്ചാ ഓട്ടും ഐസ് ഇടാത്തെയും പഴക്കോ ഇല്ലാത്തെയൊക്കെ എന്ന് വെച്ചാൽ കായലിൽ നിന്നും കടലിൽ നിന്നും അപ്പം പിടിച്ചിട്ട് വന്ന് ഹാർബറിലിട്ട് വിക്കയാണ് ഈ വലിയ വലിയ ഹോ ട്ടലുകളൊക്കെ ഇല്ലേ
ആ
ഇവിടുന്നാണ് ബോക്സ് കണക്കിന് മീൻ കൊണ്ടു പോകുന്നത്
അതെ ആ ആ
പിള്ളേടെക്ക്
അല്ല അപ്പ ഈ ആക്ട്രസ്സും ആക്ടേഴ്സും ഒക്കെ എന്തിനാ അങ്ങട് കേറണത്? അത് വാങ്ങനോ ഷൂട്ടിങ്ങിനില്ലേ? ആ അയ് ശെരി. അവിടെ ഷൂട്ടിങ്ങിന് വരൂംന്നില്ലേ?
ക്കയല്ലേ എടുത്തത്.
ആ അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള സിനിമകൾ അവടെ ഷൂ
മറിയം മുക്ക് പിന്നെ ഒരു ഒരു ലോഡ്ജ് പടം ഉണ്ടായി രുന്നു. അങ്ങനെ കൊറേ സിനി എത്രയോ പേരൊന്നും എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല
അതെ. ഇവിടെ മറ്റേ വാഴാലിക്കാവ് ഭാഗ ത്ത്ക്കങ്ങനെയാ ഷൂട്ടെയ്തിരുന്നെ. അന്നമ്പലത്തിന്റെ സൈഡില് ക്കെയില്ലേ? ആ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തി
നടന്മാരുടെ പേര് അറിയാങ്കിലും ഇവരുടെ ഒക്കെ ആസ് അതിന്റെയൊക്കെ സിനിമകള് കണ്ട അതിന്റെ പേ ഓർമ വരുന്നില്ല പെട്ടെന്ന്
അതെ. പിന്നെ പാലത്തിന്റെ അടിയില് മറ്റേ എന്താ മായമോഹിനി. ഷൂട്ട് ചെയ്തിണ്ടാർന്നു. അങ്ങനെക്കെ ഉണ്ട് ആ ദിലീപും മറ്റേ മ്ഹ് വേറാരാ ഒരാളുണ്ടല്ലോ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരാളുണ്ടല്ലോ ഏഹ് ഒരു പാലത്തിന്റെ അടീല് നിന്ന് സംസാരം ഇണ്ട്. അത് ഇവിടുത്തെ പാലത്തിന്റെ അടിയില
പിന്നെ നമ്മടെ മുക്കാൽ മമ്മൂട്ടി റ്റുണ്ടായിരുന്നല്ലോ.
അതെ ആഹ്
ഇവിടെ വെച്ചിട്ടായിരുന്നു ഇപ്രാവിശ്യം കലോത്സവം ഉണ്ടായിരുന്നത്.
പിന്നെ ഏതാ
ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എടീ ജിഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ ഡൂട്ടി ആയിരുന്നൂ ന്ന് അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ട് ഇവർക്ക് കുറച്ച് പേസ് സ്പെഷ്യൽ ക്ലാസ്സ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ആയതുകൊണ്ടേ
ആഹ് ആഹ്
ആണല്ലോ
അതെ അപ്പങ്ങനെ പോയി കൺ
പോയി കണ്ടായിരുന്നു.
ആഹ് ഞാൻ പിന്നെ മറ്റേ ഗുരുവായൂരില്ലേ അവിടെ ഒക്കെ പോയിട്ട്. അങ്ങനെ തൊഴാനൊക്കെ പോകുമ്പോ അവിടെ കൊറെ നടിമാരെ കണ്ട്, ഹാപ്പി ഹുസ്ബൻഡ്സിന്റെ മറ്റേ ജയസൂര്യയുടെ വൈഫ്‌ ഇല്ലേ. ധന എന്ന് പറഞ്ഞിട്ട് ഉള്ള ആഹ് അവരെ കണ്ടു. ഉണ്ട്
സമൃത സുനിലോ, ആഹ് മനസിലായി മനസിലായി മനസിലായി മനസിലായി ആഹ് ആഹ് ആഹ്.
പെട്ടെന്ന് വേണേൽ പറയാം, ഇതാരാ ചെറുക്കനെ നോക്കിയതാ. എവിടെയോ കണ്ടിട്ടില്ലല്ലോ? ബജി അത്, നല്ല കൂൾ ആയിട്ട് ആള് നല്ല. പിന്നെ ബിൽഡപ്പ് ഒന്നായിട്ടിയല്ല കൂടുതൽ കൂടെ കൂടെ ഇങ്ങനെ ഫാമിലീസ് ഒക്കെ ഉണ്ട്, അപ്പൊ അവരുടെ എടുത്ത് സംസാരിച്ച് അങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ പോവുണ്ട്, ആഹ്. അല്ല ഞാൻ അങ്ങനെ ആദ്യം ആയിട്ട്. കാണത്തെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അങ്ങനെ കണ്ട് ഇല്ല നമ്മള് ഈ സിനിമയിൽ കണ്ടിട്ടില്ലേയെള്ളു അങ്ങനെ പിന്നെ ഞങ്ങടെ സ്കൂളിലേക്ക് കുറെപേരൊക്കെ വന്നിട്ടുണ്ടാരുന്നു കേട്ടോ ആങ്കേഴ്സ് ഒക്കെ വന്നിട്ടു ണ്ടായിരുന്നു കോളേജിലേക്ക് അങ്ങനെ ഈ ആർട്സ് ഡേ ഉണ്ടാവുമ്പോഴൊക്കെ വരാറുണ്ട് അങ്ങനെ പിന്നെയൊരു കുറെ കുറെ പേരെ കണ്ടിട്ടുണ്ട്
ആ
എങ്ങനെ ഫസ്റ്റ് ചെറുപ്പത്തിലാ കണ്ടത് നന്ദനേനെ
ഓ അതെ ഈ വിധു പ്രതാപ് ഇപ്പൊ ദീപ്തിവിധു പ്രതാപ് ഒക്കെല്ലേ പാട്ട് പാടുന്ന
ആ
അത് ഞങ്ങളുടെ റിലേറ്റീവ് ആണ്.
അതെ
ഉം
അതെ വിധു
ആ
ഏ
ആ
അമ്പോ അടിപൊളിയായല്ലോ
കല്യാ അത് നമ്മളൊരു കല്യാണത്തിനാണ് മനസിൽ അറിയുന്നത്.
അതെ ഏട്ടന്റെ അതോ നിങ്ങളെ അതെ ഏ ആ അവര് നല്ല നല്ല കോമ്പോ അല്ലേ
ആ അതെ ഹസ്ബൻഡ് ആ ചേട്ടൻ വന്നിട്ടി ല്ലായിരുന്നു ചേച്ചിയാ വന്നത് അവര് മറ്റേ അടുക്കളാന്നു പറ ഷോ ചെയ്യുന്നുണ്ടായിരുന്നുല്ലോ ഒരിടയ്ക്ക്
അതു ശരി എടാ ഉണ്ണി എണീട്ട് ഞാൻ എന്നാ വിളി ക്കാട്ടോ